ആ
എപ്പം
ആ കേൾക്കാണ്ട് എന്തായി കെട്ന്നാ
ആ കിടന്ന് മോളിരുന്ന് പഠിക്ന്ന്
ഏ എന്താണ് വിശേഷങ്ങളൊ
അവ്ടെന്തായി
ഇവിടെ ഞാൻ കിടന്ന് ഞാഇപ്പോ ഒരാക്ക വിളിച്ചി് ട്ട് തീരെ ഇട്ക്ണില്ല
കെടന്നൊ കെടന്ന് ആ കേൾക്ക്ണില്ലെ മഴണ്ടൊ ആവ്ടക്കെ ഇല്ല ഇല്ല മഴ ഇല്ല
ആ അപ്പൊ മഴൊന്നു ഒതുങ്ങിണ്ടല്ലേ
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ്ഡ്ക്കെ കഴിച്ചു കിടന്ന്.
എന്താണ് കറി
കറി സാമ്പാറ്
മ് മീനൊക്ക വെല
ആ ആ
മ്
കുട്ട്യേളൊക്കെ കുട്ട്യേള് മോനൊറങ്ങി
മ്
മോള് പഠിക്ക്ന്ന്
ആ
മോള് വല്യ ക്ലാസ്ലലാ ആ എട്ടാക്ലാസ്സിൽ പഠി എട്ടാംക്ലാസിൽ പഠിക്കുന്നു.
ആ അല്ല ഇത്ര നേരംകഴിഞ്ഞിട്ട് ഒറങ്ങാത്തത്
ഏ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഒറങ്ങാ ഒറങ്ങില്ലല്ലോ ഇല്ല താമസിച്ചേ ഒറങ്ങ തൊള്ളൂ ഭയങ്കര പാടാണ് ഒറങ്ങൻ
ആ
പഠിക്കുന്ന മക്കള അങ്ങൻതന്നെ നേരം വൈകിട്ട കെട്ക്ക അല്ല അവള് മദ്രസ് പകല അവിടൊന്നും പഠിക്കാതെ രാത്രി കിടക്കാറാവുമ്പോ ഒരു പഠിത്തംണ്ടവക്ക് എത്ര പറഞ്ഞാലും കേക്കൂല അല്ല പകലയ്ൻ സ്കൂൾലല്ലെ ആ പകല് മോളെ അഞ്ചിരക്ക് വന്നിട്ട് പിന്നെ ഒമ്പത് മണി പത്ത മണിരൊക്കെ വെറുതെ ഇരുന്നിട്ട് അന്നര ഒരു ബുക്ക് എടുത്ത് കൊണ്ടു - ഖുറാനും കൂടെ പഠിക്കുന്നുണ്ടേ.
ഓൺലൈൻ ആയിട്ടാ?
അല്ല അല്ല വീട്ടി ഇരുന്ന്ന്നെ പഠിക്കന്ന്.
ആഹ് ശരി മറ്റേ മന്ത്ര സ്കൂളിലത്തെ കു ട്യൂഷന് പോണണ്ടോ ട്യൂഷൻ പഠിക്കണ്ടാ മോള് ഹലോ ഹലോ
ഹലോ ഹലോ കേട്ടൂടാ.
ആ കേൾക്കണില്ലേ?
ആ കേക്കാ
ആഹ ട്യൂഷൻ പഠിക്കണല്ലേ?
ന്നുണ്ട്
ആ ആ അത് എങ്ങനെയാണ് പോയിട്ട് വരിയാണോ അതോ ഓൺലൈന
ഏ എന്തിന്റെന് സ്കൂൾ ട്യൂഷൻ പോയി പഠിക്കുന്നതാണ്. പിന്നെ അല്ലാതെ ഒരു കുർആൻ പഠിക്കുന്നു വീട്ടിയിരുന്നുതന്നെ അവര് ഒരു വർഷം ആ ബനാത്തിലിന്ന് ഇഫ്ള് പഠിച്ചൊണ്ടിന്നെ. ഇത് അപ്പം ഒരു സാഹചര്യത്തിൽ ഇറങ്ങണ്ടിവന്ന്.
ആ ശെരി.
അപ്പൊ അവര് ബാക്കിയത് കണ്ടിന്യൂ ചെയ്ത് പോന്നൂന്നേയൊള്ളു പഠിക്കുന്നൊണ്ട്.
ആം
വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കുന്നുണ്ട് രണ്ടു മക്കളാ പഠിക്കുന്നത് ഇല്ല മോള് മാത്ര
ഉം ഉം മോനോ
തീർന്നില്ല മോനി ഷു പടിക്കുന്നില്ല
വല്ല്യാളാ
മോം പതിനഞ്ചുവയസ്സൊണ്ട് പത്താം ക്ലാസ് മദ്രസയിലും പത്താം ക്ലാസ് വരെപോയി. ഇപ്പ സ്കൂളില് പത്താം ക്ലാസ്സില് പഠിക്കുന്നു.
ആ ആ എന്താ ഹസ്ബൻഡ് നാട്ടിലാണോ
ച്ചോടം
ഉം ഉം പിന്നെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് ഉമ്മ ഒക്കെ ഇണ്ടാ
ഉമ്മാ, ബാപ്പാ, സഹോദരൻ, സഹോദരന്റെ ഭാര്യ ഓരെ മക്കെൾ എന്റെ മക്കെൾ വല്യ ഫാമിലിയാ.
അഹ് ശെരി
ഉം പിന്നെ എന്താ പെര്ന്നാളായിട്ട് ടൂറൊക്കെ പോയോ? പെര്ന്നാളായിട്ട് പോയാര്ന്നു ആലപ്പുഴ ബീച്ചിലൊക്കെ അന്ന് പോയി
ഉം ഉം
മൂപ്പെത്തി കറങ്ങിയൊക്കെ വന്ന് ഒറ്റെസ്ത്തെ ടൂർ ഉം ഉം
പിന്നെ ഡ്രൈവിങ്ങൊക്കെ പഠിക്കാൻ അറിയോ?
ഡ്രൈവിങ്ങ് ടു വീലെർ ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കത്തില്ല
ഉം ഉം
ഉം അഹ് എന്താ ഞാ ഇന്നെട്ട് പേടി
അഹ് ശരി ഹ്
പിന്നെ വെറെ പിന്നെ എന്താ ഏഹ് എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാൻ അറിയാ ആഹ് ഇൻക്ക് സ്പെഷെൽ ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുടാ വീട്ട്ൽ എന്നും ഒണ്ടാക്കുന്ന സാനങ്ങളൊക്കെ ഒള്ളു ഇണ്ടാക്കാൻ അറിയുന്നെ അല്ലാ അതായത് സ്പെഷ്യലൊന്നും അങ്ങനെ ത ഉണ്ടാക്കാൻ അറിയത്തില്ല.
ഉം ഉം
ഇൻക്ക് സമയല്ല ഒന്നാമതായിട്ട് സമയല്ല കടേല് ജോലിയുണ്ട്
ആ
കടയി പോകുന്നുണ്ട്. ബിരിയാണി അച്ചാറെള് അങ്ങൻതൊന്നും ണ്ടാക്കൽല്ലല്ലോ ഇല്ല ഇ എല്ലാം ഉമ്മായാണ് കൈ വെക്കുന്നത് നമ്മള്ഒന്ന് സഹായിചൊടുക്കത്തേഒള്ളു
ആ ശരി ആ ആ
അല്ലാതെ കറികള് മീൻ ചോറിനുള്ള കറികളൊക്കെ ഇണ്ടാക്കും പക്ഷെ അല്ലാതെ സ്പെഷ്യൽ ഒക്കെണ്ടാക്കണങ്കിൽ ഉമ്മതന്നെ
ഉം ഉം ഉ
അങ്ങനെരു
ഉം പിന്നെ എന്താ അടുത്ത കുളം കുളം പാടം
ഉ അതൊന്നുമല്ല വയലുണ്ട് വയലുണ്ട് ക്ഷേ കൊളവും തോടൊന്നുല്ല
ഉം
ആ പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടോ ആ ഉണ്ട ഉണ്ട് ഉണ്ട് ഉണ്ട്.
ഒക്കെ ഉണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാ
പച്ചക്കറികളൊക്കെ ഉണ്ട് കറിയേപ്പില കൊച്ചമുളക് എണ്ടക്ക എല്ലാം ഉണ്ട് പച്ചക്കറി ല്ല ഉ
ആഹ് ആ എന്റെ വീട്ടിലണ്ട് ക കൃഷിളൊക്കെണ്ട് ന്റെ വീട്ടില് ഇവിടെല്ലേക്കാ എന്റെ വീട്ടില് പിന്നെ എന്താണ് ക്ക മാങ്ങ വാഴക്ക പഴം ഉം അങ്ങൻ ഇരുമ്പാമ്പുളി അരിനെല്ലി ആഹ ആഹ ഇന്നീ പി ആ ചാമ്പക്ക
പിന്നെ വേറെന്തോ ഒരു പുതിയതായിട്ട കൂടി വന്നിട്ടണ്ട് എന്തായും വേരണ
ഉം ആഹ ചക്കൊക്കെണ്ട കാല ചക്കള കാലല്ലേ
നമുക്കിവിടെ കറി കറിവേപ്പിലെ തോട്ടം തന്നെ ഉണ്ട് ഉം
നിങ്ങളുടെ തോട്ടാണ്
ആ നമ്മള വസ്തുവിൽ തന്നെ നട്ട് ത്രെ ഒരു ഒരു ഇത കൊണ്ട് വെച്ചത് അതങ്ങ് വലിയ മരമായിട്ട് അതിന്റെ തൈകള് ച്ചു പിടിച്ച് അവിടെ മൂത്തോങ്ങായി ഇതിനകത്തൊ ഒരു സൈസ് കായ ഉണ്ട കായ തറ പൊട്ടി തറ വീ കൊടുക്കുന്നുണ്ട് ആ അത് അങ്ങന ആർക്കും വേണ്ട പച്ചക്കറി അവർക്ക്ഈ ലോഡ് വരുമ്പോ അതിന്റെ കൂടെ കറിവേപ്പിൽ അവർക്ക് ഫ്രീ യിട്ട് പച്ചക്കറിക്കടയിൽ കിട്ടുന്നുണ്ട്
ആഹ ആഹ
നമ്മളതിന്ന് പൈസ കൊടുത്താരും അങ്ങനെ പച്ചക്കറ കടകാരും മേടിക്കുന്നില്ല
ആഹ ആഹ
സുമ് എടുക്കാ എടുക്ക
ആ പിന്നെ എന്താ മുളകൊക്കെ ഇണ്ടാക്കണ്ടാ
പച്ചമുളകുണ്ട് കാന്താരി അത് നമ്മൾണ നമുക്ക് കടയുണ്ട് നമുക്ക്
ആ
ടെ കൊണ്ട്ടുക്ക വീട്ട വീട്ട ല്ല കല്ലാെ ചെറിയ
ഉ
കടയുണ്ട് നമ്മുക്ക് വീട്ടിൽ അച്ചാറിട്ട് കടെ കൊണ്ട് കൊടുക്ക കടയെ കൊണ്ട് വിക്കാൻ വെച്ചേക്കും
ഉം ഉം അപ്പൊ ഇങ്ങനെ നിനക്ക് ഒന്നിനും സമയ ഇല്ലല്ലോല്ല കടൽക്ക് പോവല്ല
അ അതെ
ഉം
അച്ചാറുകള് പലതരം അച്ചാറുകളുണ്ട് കാ ഇതൊരു ബീറ്റ്റൂട്ട് അച്ചാറ് ക്യാരറ്റ് അച്ചാറ്
ആ
പിന്നെ ഉപ്പിലിട്ടത് കോവയ്ക്ക ഉപ്പിലിട്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ക്യാര
ആ
ആഹാ ആഹാ അങ്ങനെ പല വെറൈറ്റികളുംണ്ട് പിന്നെ ഞെ രണ്ട വിശേഷങ്ങള ഇങ്ങനെയൊക്കെ പോള വളർന്നു ഒറക്കാനായില്ലേ ആ അവര് തന്നെ ഒ മോന് നേരത്തെ അങ്ങ് ഉറങ്ങും മോള് ഭയങ്കര പാടാണ് ഉറങ്ങാൻ മദ്രസ മോള് ക്ലാസ്സ് കഴിഞ്ഞ് മദ്രസേല് മോള് പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ബനാത്തിലൊക്കെ നിന്നതുകൊണ്ട് ഓക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഇവിടെത്തന്നെ എല്ലാം എല്ലാം അങ്ങ് പഠിച്ചിറങ്ങി അത് ബനാത്ത് ഇവിടെ തന്നെ നമ്മടെ സ്ഥലത്ത് തന്നെ
അതെ ഞാൻ കേട്ടിണ്ട് ബനാത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഉം അത് ശരി ആ
പിന്നെ സമയായോ സമയായില്ല ഇല്ല സമയം നോക്കണേ നോക്കീട്ട് പറയണേ അല്ലെങ്കിൽ പിന്നെ
അത് റിജക്ട് ആവും
ഉ പിന്നെ എന്താ പാട്ടുകളൊക്കെ പാടാനറിയോ
ആ
പാടും പാടുവായിരുന്നു പാട്ടൊക്കെ പാടുവായിരുന്നു എനിക്ക് ഇപ്പം അലർജിയുടെ ശ്വാസം മുട്ടുണ്ട് കേട്ടോ
ആ ആ
അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുമ്മല് രാത്രിയൊക്കെ തുമ്മല് പിന്നെ പൊടിയടിക്കുമ്പം സ്മെല്ടിക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ടാ അപ്പോ ആസ്മ പോലെ ഒരിതാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന്
ഉം തലവേദന വരലുണ്ടാ
തലവേദനയുണ്ട് തലവേദന കാഴ്ച്ച് മൈഗ്രെയിൻ ആയിട്ടില്ല അല്ലാതെ ഈ കണ്ണിന്റെ പവറ് കുറഞ്ഞിട്ടുള്ള ഒരു തലവേദന
ഉം ഉം
അങ്ങനെ ഇപ്പോ ശ്വാസം മുട്ടിന് ചികിത്സിച്ച് കൊണ്ടൊക്കെ ഇരിക്കയാണ്
അത് ശരി
ഉം കുട്ടികൾക്കും ഉണ്ടോ അങ്ങനെ കുട്ടികൾക്ക് മോനുണ്ട് അലർജിടെ ബുദ്ധിമുട്ട് കണ്ണ് ചൊറിച്ചില് തുമ്മെല് തൊണ്ട ചൊറ്ച്ചിൽ
അലെർജി അയിന് ഒര്
മ് അങ്ങനെ കണ്ണൊക്കെ ഭയങ്കര ചൊറി ചെലപ്പം കണ്ണ് ചൊർഞ്ഞിട്ട് രാത്രി കണ്ണ് കെട്ടി വെച്ചിട്ടാണ് കെടക്ക്ന്നതെ
അവന് ചെറിച്ച്ൽ അല്ല അവന് തുമ്മലാണ് സഹിക്കാം പറ്റാത്ത തുമ്മലാ
ആഹ് ഉവ്ടെ അതെര്ന്ന് അഹ് പോലെ രാത് ത്രി നല്ല ഒറക്കം കണ്ണ് പിടിക്കിമ്പോ അവൻ ഇങ്ങനെ തൊണ്ട കാറി ഭയങ്കര സൗണ്ടോട് കൂടിയിട്ട് തൊണ്ട കാറി ഇതാക്കുന്നുണ്ട് ചൂട് വെള്ളം ആഹ് പിന്നെ ഒര് കാര്യം ന്ന് പർഞ്ഞാ തണുത്ത വെള്ളമെ കുടിക്കു
തൺതെ വെള്ളം കുടിക്കൂല്ല
ഇവെടെ ഫ്രിഡ്ജ് അവൻ ചൂ ചൂടു വെള്ളം എന്താണെന്ന് അവനിക്ക് അർഞ്ഞൂടാ ചായ അല്ലാതെ വേറൊരു സാനം ചൂട് ഉള്ളെത് ഓൻ കുടിക്കൂലാ തണുത്ത വെള്ളം എത്ര പറഞ്ഞാലും കേക്കൂലാ
ആഹ് അലർജി ഇള്ളൊർക്ക് തണ്ത്ത വെള്ളം പറ്റുലാ
ച്ച് കൊണ്ട് വന്നിട്ട് നെബ്ലൈസറുണ്ട് വീട്ടിലെയ്
ആഹ്
ഞാൻ മരുന്നിന് ആവി പിടിക്കും ഞാൻ പിന്നെ ഇൻഹേലെർ എട്ക്ക്ന്ന് ഇണ്ട്.
ഉം നിന്റെ സംസാരത്തിന്ന് നന്നായി മൻസ്സിലാവ്ണ് ഇണ്ട് ഉം ആഹ് ആഹ് ആഹ് ഉം എന്താലും അത് മാറ്റി കൊട്ക്കെട്ടെ ഉം
ഉം ഞാ ഇപ്പം വന്ന് കഴിഞ്ഞാണ്ട് എടങ്ങെറ് ആവ്ണ് ഉം ആവുമ്പളെ ശരി എന്നാ
ശരിയാണ് ആഹ് ശരി